ഹലോ
താങ്കൾ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം.
ആണ് ഞാൻ താങ്കളെ ആഹ് കേക്കാം. താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്.
ആഹ് ഓക്കെ.
ഞാൻ താങ്കളെ വിളിച്ചത് നമ്മുടെ ഞാനിപ്പോ വീട്ടിൽ ഇവിടെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. അതിനകത്ത് ഉത്സവുമായി ബന്ധപ്പെട്ട പല ദൃശ്യാവിഷ്കാരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഉത്സവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഓർമ്മകളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ താങ്കളുമായിട്ട് സംവദിക്കാം എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് താങ്കളെ വിളിക്കുന്നത്
ആഹ് അത് വളരെ നല്ല കാര്യമാണ് ഉത്സവം എനിക്കും ഏറെ പ്രിയപ്പെ ട്ട ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ആനന്ദം ഉളവാക്കുന്ന ഒന്ന് തന്നെയണല്ലേ ഉത്സവം
അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ശരിയാണ് കാര്യം ഒരു ഒത്തൊരുമയും ഒരു ഒരുമിച്ച് കൂടലും സന്തോഷം പങ്കുവയ്ക്കലും ഒരു ഐക്യത്തോടു കൂടി ഒത്തൊരുമയോടു കൂടി ഒന്നിണങ്ങി ആ ഒരു ജാതിയോ മതമോ അങ്ങന ഒന്നും നോക്കാതെ തന്നെ ഒരു വർണ്ണവിവേചനവും കൂടാതെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മള് ആഘോഷിക്കുന്ന ആ ഒരു ആരവവേളയിൽ ഉത്സവത്തെ പറ്റിയുള്ള ഓർമ്മകൾഅ യിവിറക്കുമ്പോൾ നല്ലൊരു നമുക്കൊരു ആനന്ദം തന്നെ നൽകുന്ന ഒരു ഓർമ്മകളല്ലേ അതൊക്കെ
അതെ അത് വളരെ ശരിയാണ് ഉത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകാശം പരത്തുന്ന കുറെ വെളി വെളിച്ചം പകർത്തുന്ന വഴികളും കടകളും പഴയ മിഠായികളും ആഹ് ന്ന പിന്നെ രാത്രി കാലങ്ങളിലെ നാടകങ്ങളും നൃത്തങ്ങളും സംഗീതങ്ങളുംക്കെയാണ് ഓർമ്മ വരുന്നതല്ലേ
അതെ തീർച്ചയായിട്ടും നമ്മുടെ ഈ മൺമറഞ്ഞു പോയ പല ദൃശ്യാവിഷ്കാരങ്ങളും നമ്മുടെ ഉത്സവത്തോട് അനുബന്ധിച്ച് വീണ്ടു അതിനെ പുനരുജ്ജീവിപ്പിക്കാനാവുന്നുണ്ട് കാര്യന്ന് വെച്ച് കഴിഞ്ഞാൽ പല നമ്മുടെ പല പരമ്പരാഗതമായി കൊണ്ടുവന്നിരുന്ന പല കലാരൂപങ്ങളും പല ദൃശ്യാവിഷ്കാരങ്ങളും പല രീതിയിലും എന്തെന്നാണ് നമ്മുടെ മനുഷ്യൻ കൈവിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോ ഉത്സവത്തിന്റെ സമയം എത്തുമ്പോൾ അതിനെ മനുഷ്യൻ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു വീണ്ടെടുക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയും ഒരു കലാരൂപം പ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ആ നമുക്കൊരു അവബോധവും കൂടാതെ അത് കാണുമ്പോളുള്ള ഒരു ആനന്ദവും ഒക്കെ അത് പകരുന്നു കാര്യംന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മടെ ഈ കുട്ടികളെ പറ്റിയും നമ്മള ഇപ്പോഴത്തെ തലമുറയിലുള്ളള്ളവരെ പറ്റി യും ഒക്കെ അതൊരു പുതിയൊരു അനുഭവം ഒരു അനുഭൂതി വിളിച്ച് വിളിച്ചോതുന്നതാണ് അതല്ലേ അതിന്റേതായിട്ടുള്ള ഒരു ആനന്ദം പകരുമ്പോ അതേപോലെ നമ്മുടെ ഗജവീരന്മാരും കൂടാതെ ചെണ്ടമേളവും അതിന്റെ കൂടെ ദൃശ്യാവിഷ്കാരങ്ങളും ഒക്കെ ആകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആനന്ദവും അവബോധവും നല്ല ഒരു ഒരു സുഗമമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ ഒരു മനുഷ്യന് നൽകുന്നത്
അതെ അത് വളരെ ശരിയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉത്സവങ്ങളിൽ കൂടെയാണ് അല്ലെങ്കിൽ ഉത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾ അല്ലെങ്കിൽ നാടകങ്ങളിലൂടെയാണ് പുരാണങ്ങളെ പറ്റി അറിവുണ്ടാവുന്നത് അല്ലെ രാമായണമാണെങ്കിലും മഹാ ഭാരതമാണെങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്രത്തോളം ആഴത്തിൽ അറിയാൻ സാധ്യത കുറവാണ് അന്നേരം ഇതുപോലുള്ള ഉത്സവങ്ങളിലൂടെയാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ സഹായിക്കുന്നതും ഉത്സവം തന്നെയണല്ലേ
അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് കാര്യം ഈ പുരാണങ്ങളിലെ ഐതിഹ്യങ്ങളും അത് മനുഷ്യജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതും ഒക്കെയും ഈ ഒരു ഉത്സവ വേളയിലാണ് ഒരു മനുഷ്യനതിനെപ്പറ്റി ചിന്തിക്കുന്നതും അതിനെപ്പറ്റി ഒരു ബോധവാനാണ് അകണ്ടത് ആ ഒരു ഉത്സവ സമയങ്ങൾ ചിലപ്പോൾ ചില ഉത്സവങ്ങൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കാം അങ്ങ് കുറച്ച് ചിലപ്പോൾ ചെറിയ കുറച്ച്ു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു വേളയിൽ മനുഷ്യന്റെ മനസ് ത്തിന്റെ ഒരു ഉണർവും അവ ഒരു മനസ്സിനെ തന്നെ കുറേ ആവേണ്ടാത്ത ചിന്താഗതിയുള്ള മനുഷ്യന്റെ മനസ് പല ചിന്തകളും മനുഷ്യന്റെ മനസുണ്ട് ആ വേണ്ടത്ത ചിന്തകളെല്ലാം മാറ്റിവ വെച്ച് മനസ്സിനെ ശാന്തമാക്ക ാനും സമാധാനത്തോടെ ആ ഒരു ഉത്സവത്തിനെ വരവേൽക്കാനും ആ ഒരു ഉത്സവത്തിന്റെ അനുഭൂതി എന്തെന്ന് മറ്റുള്ളവരിലേക്ക് പകരാനും ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് കിട്ടിയ കാര്യങ്ങൾ ഒരു കൈമുതലായി കണ്ടുകൊണ്ട് തുടർന്ന് ഉത്സവം കഴിഞ്ഞിട്ടുള്ള ശേഷം ജീവിതചര്യ നയിക്കും ക്കുവാനും ഒക്കെ നല്ല രീതിയിൽ ആ ഒരു ഉത്സവം മനുഷ്യനെ പ്രാപ്തയാകുന്നു
അതെ അതുപോലെ തന്നെ പഴയകാല മിഠായികളെല്ലാം തിരികെ വരുന്ന ഒരവസരം കൂടെയാണ് ഉത്സവം ഉത്സവ കാലങ്ങളിൽ നമ്മളുടെ പണ്ടുണ്ടായിരുന്ന പുളിമി മിഠായി നാരങ്ങ മിഠായി അങ്ങനെയുള്ള മിഠായികളൊന്നും ഇപ്പോൾ അപൂർവമാണ് കാണുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതൊക്കെ കഴ ക്കുന്നതും അപൂർവമായി തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത ക്കെ രുചിക്കാനാണെങ്കിലും അതൊക്കെ കാണാനാണെങ്കിലും ഒരു അവസരം കൂടിയാണ് ഉത്സവം അല്ലേ
അതെ താങ്കൾ പറഞ്ഞാൽ വളരെ ശരിയാണ് കാര്യം പണ്ടത്തെ ഇ ഒരു സ്വാദ് ആ സ്വാദ് തിരിച്ച കൊണ്ടുവരികയും ആ ഒരു പുളിമട്ട താങ്ങ പറഞ്ഞ പോലെ ഒരു പുളിമുട്ടായി ആയാലും ഒരു ഇഞ്ചി മുട്ടായി ആയാലും നാരങ്ങാ മുട്ടായി ആയാലും അതൊെ ഒക്കെ എന്താണെന്നും അതിന്റെ സ്വാദം എന്താണെന്നും അത് അത് അനുഭവിക്കാൻ അത് അനുഭവിക്കാൻ കിട്ടുന്ന ഒരു വേളയാണ് ആഹ് ഒരു വേളയിൽ എല്ലാം രന്ന് വെച്ച കഴിഞ്ഞാൽ എത്ര പണക്കാരനന്നോ പാവ പെട്ടവനേന്നോ വ്യത്യാസം ഇില്ലാതെ അതെല്ലാം പോയി അതിന്റേതായിട്ടുള്ള കടകളിൽ പോയി അതെല്ലാം വാങ്ങി കഴിക്കുന്നതും ഒരുപോലെ ആഹ് ഒരു എല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോൾ ഉള്ള സന്തോഷം പങ്കിടല്ല ഒത്തുചേരുമ്പോൾ ഐക്യവും എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഒരു പരിപാടി നടത്തുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ആഹ് ഒരു സമൂഹത്തിന്റെ ഐക്യത്തെ കൂടി അവിടെ നമുക്ക് കൂട്ട കുട്ടിയുറപ്പിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഉത്സവത്തിന്റെ വേളയിൽ തന്നെ ഒരു ഐക്യം എന്നെച്ചാ ആളുകൾ പലരും പല തിരക്കുകളും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരായിരിക്കും പക്ഷെ എന്നിരുന്നാൽ ആഹ് ഒരു ഉത്സവം വരുമ്പോൾ എല്ലാവരും ഒരു വൈകിട്ട് ആഹ് ഒരു സന്ധ്യവേളയിൽ ആഹ് ഒരു ക്ഷേത്ര പരിസരത്ത് ഒന്നിച്ച കൂടുകയും അവിടുത്തെ ഭക്ഷണം ഒരേപോലെ കഴിക്കാ അന്നദാനം ഉണ്ടെങ്കിൽ അത് ഒരേപോലെ കഴിക്കുകയും അതിനകത്ത് ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ ഒരു വിവേചനം കലർത്താതെ ആഹ് കാര്യങ്ങളെല്ലാം ഒന്നിച്ച് കൊണ്ടപോകുമ്പോഴുള്ള ആഹ് ഒരു മനസ്സിന്റെ സന്തോഷം വളരെ വലുതാണ് ആഹ് മന ന്റെ സന്തഷം തന്നെ തുടർന്ന് കൊച്ചുട്ടികൾ അത് കാണുന്നു കൊച്ച കുട്ടികളും തുടർന്ന് അവരുടെ ഭാവിയിൽ അതേപോലെ പുതിയ കൂട്ടുകാര് അവരുമായിട്ട് എങ്ങനെ ആഹ് ഒരു ഐക്യം പങ്കിടാം എങ്ങനെ ആഹ് ഒരു ഉത്സവ വേള എങ്ങനെ സ്വീകരിക്കാം ഉത്സവ വേളക്കൊക്കെ മുന്നോടിയായിട്ട് തന്നെ അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് അങ്ങനെ എല്ലാം കണ്ട് അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിത ശൈലിയിലും എന്ന വെച്ചാ ഈ ഒരു ഉത്സവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവബോധം തുടർന്നങ്ങോട്ട് ജീവിത ശൈലിയിലും ജീവിത ക്രമങ്ങളിലും എല്ലാം ഉൾപ്പെടുത്തി കോണ്ട് പോകുമ്പോൾ നല്ലൊരു ഒരു എന്തെന്ന പറയുന്നേ അയ്ന് ഒരു നല്ലൊരു രീതിയിലുള്ള അനുഭൂതി തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല ഒരു ഓർമ്മകൾ ആഹ് ഒരു ഓർമ്മകൾ നല്ല എന്ന് വെച്ചാൽ അടുത്ത ഉത്സവം ഒരു ഉത്സവം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഉത്സവം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ കാത്തിരിക്കുന്ന മനസ്സിന്റെ ഒരു- കാത്തിരിപ്പുണ്ടല്ലോ അതൊക്കെ ഒരു വലിയോരു
അതെ ആഹ് താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ താങ്കൾക്ക് ഉത്സവം എത്ര പ്രിയപ്പെട്ടതാണെന്ന് മ മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഉത്സവത്തിലൊരു പ്രധാന ഘടകമാണ് സദ്യ
അതെ അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും
എല്ലാ വീടുകളിലും എല്ലാ അംഗങ്ങളും ചേർന്ന് സദ്യ ഒരുക്കുന്നു. തമാശകളും ഏഹ് ചിരികളും എല്ലാമായി അടുക്കള നിറയുന്നു അതിലൂടെ സ- യ ഉണ്ടാവുന്നു എല്ലാ എല്ലാവരും ചേർന്ന് അത് കഴിക്കുന്നു. അതൊക്കെ ഒരു മനോഹര നിമിഷം തന്നെയാണല്ലേ
അതെ ഒരു ഒരു കുടുംബത്തിന്റെ ഒത്തുചേരൽ എന്ന വച്ചാ അത് ഒരു കൂട്ട് കുടുംബം ആണെങ്കിലും അതിനകത്ത് പല അംഗങ്ങളും പുറത്തായിരിക്കാം അല്ലെ അവരുടെ ജോലി തിരക്കുകൾ മറ്റ് സംസ്ഥ- സ്ഥാനങ്ങളാലായിരിക്കാം അവരെല്ലാം എത്തിച്ചേർന്ന് ആഹ് ഒരു കൂട്ടുകുടുംബം ഒത്തൊരുമയോടു കൂടി ഐക്യത്തോടു കൂടി ആഹ് ഒരു തീന്മേശിയയുടെ മുന്നിലേക്ക് വന്ന് ആഹ് ഒരു ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആഹ് ഒരു ആനന്ദം ഒന്ന് അലോചിച്ചു നോക്കിയെ ആഹ് ഒരു ഒരു ഇല ഇട്ട് ഒരു കഴുകിയ നല്ലൊരു തുശൻ ഇലയൊക്കെ വിരിച്ചു അതിനകത്തേക്ക് കുറച്ച് ചോറ് വിളമ്പി കുറച്ച്- നമ്മുടെ നാട്ടിലൊക്കെ പരിപ്പാണെങ്കിൽ പരിപ്പ് പരിപ്പ് കറി ആണെങ്കിൽ ആ പരിപ്പ് കറി അതിന്റെ നടുക്കത്തേക്ക് കുമ്പൾ കുത്തി ഒഴിച്ചു ഒരു പപ്പടം ഇട്ട് ആ പപ്പടം ഇട്ടതെ ഇളക്കി ബാക്കിയുള്ള തൊടുകറികളും കൂട്ടി എല്ലാവരും ഒന്നിച്ച് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ആ ഒരു കൂട്ട് കുുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് ആ ഒരു ആദ്യത്തെ ആ ഒരു പിടി ചോറ് വാരി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മനസ്സിലെ ഒരു സന്തോഷം ആ ഒരു ആനന്ദം അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു നല്ല രീതിയിൽ നമുക്കൊരു ആനന്ദം ഉളവാക്കുന്ന കാര്യമല്ലേ
അതെ അത് വളരെ ശരിയാണ് അത് മാത്രമല്ല താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൂട്ടുകുടുംബങ്ങൾ അപൂർവമാണ് ആഹ ഇപ്പോഴത്തെ കുടുംബ ൽ ഏഹ് നാല് പേര് അല്ലെങ്കിൽ അഞ്ചു പേര് അത്രേ കാണൂ ബാക്കിയുള്ളവരെല്ലാം പല പല സ്ഥലങ്ങളിലായിരിക്കും അവർക്കെല്ലാം ഒന്നിക്കാൻ ഒന്നിക്കാനും സന്തോഷിക്കാനും തമ്മിൽ തമ്മിൽ കാണാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഉള്ളൊരു ഉത്സവ ഉള്ളൊരു അവസരം കൂടിയാണ് ഈ ഉത്സവം അല്ലേ
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണ് മനുഷ്യന്റെ ആ ഒരു ഒത്തൊരുമയ ആ ഒരു ഐക്യത്തെ കൂട്ടി ഉറപ്പിക്കുന്ന ഒരു സാം സംസ്കാരിക വേദി അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഉത്സവമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഉത്സവം അത് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ പ്രദേശത്ത് തന്നെ ഇപ്പൊ എന്താ ക്രിസ്തു മതം ഉണ്ടാവും ഹിന്ദു മതമുണ്ടാവും മുസ്ലിം മതമുണ്ടാവും പക്ഷെ ആ ഒരു മതം മതത്തിന്പ്പുറം മനുഷ്യനാണ് എല്ലാം എന്ന് ഒന്നിച്ച് മനുഷ്യൻ എന്ന് വെച്ചാ എല്ലാവരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്നത് ചുവന്ന കളറിലുള്ള ചോരയാണ് ആ ഒരു അത് മാത്രം കണ്ടുകൊണ്ട് ഞ ഞങ്ങൾ ഒന്നാണ് ഒരു മതവോ ഒരു ജാതിയോ ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതിന്റെറെ ഒരു തെളിവാണ് ആ ഒരു ഒത്തൊരുമ കൂട്ടിച്ചേരൽ ആ ഒരു കൂട്ടിച്ചേരലിലൂടെ നല്ല രീതിയിലുള്ള ഒര് ആശയമാണ് അല്ലെങ്കിൽ ഒര് വീക്ഷണമാണ് സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നത്
അതെ അതെ വളരെ ശരിയാണ് ആഹ് എല്ലാവർക്കും പങ്കെട്ക്കാ പറ്റ്ന്ന ഒന്ന് തന്നെയാണ് ഉത്സവം അതിന് ഇന്ന വേർതിരിവോ അങ്ങനൊന്നുല്ല അത്പോല തന്നെ ഇപ്പോൾ ഏഹ് കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിൽ നാടകം അ ധിക നേരം ആഹ് ഉണ്ടാകാറില്ല ഇപ്പം അതിന്ന് സമയം ബന്ധിതമുണ്ട് ആഹ് അതൊ ക നാടകക്കാരേം ആഹ് നാടകം ചെയ്യ്ന്നവരേം ബാധിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും രാത്രി കാലങ്ങളിൽ ഉത്സവത്തിന് ഏഹ് വന്നിരിന്ന് കാണാൻ ഒത്തൊരുമയോടെ വന്നിരുന്ന് കാണാൻ ധാരാളം ആളുകൾ ഇ ഇപ്പോഴും ഉണ്ട് എന്നതിൽ സന്തോഷം തന്നെയാണ് നാടകമാണെങ്കിലും നൃത്തമാണെങ്കിലും ഏഹ് കച്ചേരികളാണെങ്കില് എല്ലാം ആഹ് എല്ലാവരും ഒത്ത് ചേർന്നി ര്ന്ന് എത്ര രാത്രിയായാലും കണ്ട് തീർത്ത് തിരിച്ച് രാ ഏഹ് തിരിച്ച് വീട്കൾലേക്ക് ആഹ് ആഹ് വെളിച്ച ഈ ചെറിയ വെളിച്ചത്തിലൂടെ നടന്ന് സന്തോഷ്ചു പോകുന്നതും ഒക്കെ മധുരമുള്ള ഓർമ്മകൾ തന്നെയാണ്
അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ അതിനകത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾ പറഞ്ഞത് ഒര് വളരെ ശെരിയായ ഒര് കാര്യമാണ് പറഞ്ഞത് കാര്യമെന്ന് വെച്ചഴിഞ്ഞാൽ ഇപ്പ നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും എന്ന വച്ച പഴയെ ഉത്സവങ്ങൾലെക്കെ രാത്രികാലങ്ങളിൽ ഒരു മണി രണ്ട് മണി എല്ലാം പരിപാടികളും കച്ചേരികളും നാടകങ്ങളും എല്ലാം നടത്തിയിരുന്നു കാണികളെല്ലാം അതേപോലെ ആവേശത്തി ത്തോടെ കാണുവാൻ എത്തിച്ചേർന്ന നിമിഷങ്ങളായിരുന്നു. പഷെ ഇപ്പോൾ നമ്മടെ ഇപ്പൊരു കൊറോണ വിട്ട് മാറിയേന് ശേഷം എല്ലാം, അവര് പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നടപ്പിലാക്കി ക്കൊണ്ടിരിക്ക്യയാണ്. കാര്യങ്ങളെന്ന് വെച്ച ഞാ പത്ത് മണിയോടു കൂടി തന്നെ, ഉച്ചഭാഷണിയുടെ ശബ്ദം അവസാനിപ്പിച്ച് കൊണ്ട് പരിപാടികളെല്ലാം ഏറെക്കൊറേ, തീർക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്ക്ന്നത്. ഇപ്പഴതെ നിയമം കണ്ടൊ അതെല്ലാം നമ്മടെ കലാകാരന്മാരുടെ ജീവിതത്തെ ത്തു കൂടി ബാധിക്കുന്ന്ണ്ട് അവരൊക്കെ. അവർക്കും കുടുംബങ്ങളും കുട്ടികളും ഉണ്ട് ന്ന് വച്ച അവർക്ക് നടത്തണ്ട പരിപാടിയുടെ സമയദൈർഘ്യം കുറയുന്നു. അതിലൂടെ അവർക്ക് കിട്ടണ്ടന്ന വര്മാന ത്തെ ബാധിക്കുന്നു അതെല്ലാം. അതൊക്കെ മാറ്റി പഴയതുപോലെ ഉത്സവത്തെ അതിന്റേതായിട്ടുള്ള രീതിയിൽ വരവേൽക്കാൻ വേണ്ടീട്ടുള്ള നിയമങ്ങള് നമ്മ്ടെ ബെഹുമാനപ്പെട്ട സർക്കാരുകൾ നടപ്പിലാ ക്കുമെന്നാണ് ഞാനും വിശ്വസിക്ക്ന്നത് തുടർന്ന്.
അതെ.
എന്തായാലും ഉത്സവത്തെ പറ്റി താങ്കളുമായിട്ട് സംസാരിച്ച വളരെ നല്ലൊര് അനുഭവും കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. താങ്കൾ ഉത്സവത്തെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, ഉത്സവപ്രേമിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് താങ്കളിൽ നിന്ന് കിട്ടിയ അറിവുകളും കാര്യങ്ങളും എല്ലാം എനിക്കും നന്നായിട്ട് അത് ഫലപ്രദമാക്കി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്